ഹലോ ആഹ് ആഹ് കേക്കാം കേക്കാം
ആഹ് അപ്പം പറഞ്ഞു വന്നത് ആഹ് വണ്ടി ഓട്ടിക്കണ കാര്യം
വണ്ടി
അപ്പം മേനക്കെ എങ്ങനെയാ ഇപ്പം ഏഹ് ഓട്ടിച്ച് പഠിക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നോ
എനിക്ക് ഇല്ലാ അപ്പൊ വീട്ടില് വണ്ടി എടുക്കണന്നുള്ളരു തീരുമാനം ഉണ്ടായിരുന്ന അപ്പഴത്തേക്കും ചേച്ചി ഫസ്റ്റ് പഠിപ്പിക്കണ എന്നാണ് അമ്മ പറഞ്ഞത് അപ്പയത്തേക്ക് ഏഹ് പിന്നെ ചേച്ചി ഒറ്റയ്ക്ക ആയൊണ്ട് എന്നയും കൂടെ കൂടെ വിട്ടെന്നേ ഉള്ളൂ എന്ന് വച്ച് രണ്ടുപേരും ഒരുമിച്ച് പഠിക്കട്ടെന്ന് പറഞ്ഞ് വിട്ട് അപ്പഴത്തേക്ക് ഞാൻ ചെന്നതിന്റെ അന്ന് തന്നെ വണ്ടി പഠിച്ചു എന്ന് വെച്ച ഓട്ടിക്കാൻ കാലി വെച്ച് ഓട്ടിച്ചു തുടങ്ങി അപ്പോഴത്തേക്കും നമ്മൾ പഠിക്കാൻ പോയ സാർ ഭയങ്കര ഒരു മാതിരി ടെറർ ആയിരുന്നു ഭയങ്കര ദേ ഷ്യവും അങ്ങനത്തെ ഒരു എന്ന വച്ചാ അയാടെ സ്വഭാവം ആർക്കും അങ്ങനെ പിടിക്കൂല അപ്പൊ ഇതൊക്കെ ഈ അയാൾക്ക് ഈ പൈസ പൈസ പൈസന്നുള്ള വിചാരം മാത്രേ ഉള്ളൂ
ഉള്ളൂ ആഹ്
അപ്പോഴത്തേക്ക് ഈ പ അങ്ങന അങ്ങേര് ആണെങ്കിൽ നമ്മള ഇത് ഫസ്റ്റ്തന്നെ ഫസ്റ്റ് എനിക്ക് തന്നു വണ്ടി പഠിക്കാൻ അങ്ങേര് പറഞ്ഞു കാല് ഒഴി വെച്ചിട്ട് പഠിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനാ ഫസ്റ്റ് വണ്ടി അങ്ങനെ ഓട്ടിച്ചു പഠിച്ചു പിന്നെ ലേണസായി പിന്നെ ലൈസൻസായി ഉം എനിക്ക് ലൈസൻസിനും രണ്ട് മാസം ഗ്യാപ് മുണ്ടായിരുന്നു പക്ഷെ എന്നെ അതിന്റെറെ ഇടേൽ രണ്ടു മാസം മുന്നേ അയാള് കേറ്റി കേറ്റി അങ്ങനെ എനിക്ക് പെട്ടെന്ന് ലൈസൻസ് അന്ന് തന്നെ ലൈസൻസ് കിട്ടി അത് കഴിഞ്ഞ് അമ്മ വണ്ടി എടുത്ത് വി വി ഒരു വണ്ടി നമ്മൾ ഷോറൂമിൽ പോയി ഒരു വണ്ടി എടു ത്ത് വണ്ടി എടു ത്ത് പിന്നെ ഞാൻ ഓട്ടിച്ചു തുടങ്ങി പിന്നെ അമ്മയും ചേച്ചിയക്കെ ഇടുത്ത് കൊണ്ടുപോവാറായി
ഓ ആഹ്
വണ്ടി പഠിക്കാൻ പോയി
ആഹ് അപ്പം എങ്ങനെ ഇപ്പം വ വണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് ഇപ്പം ണ്ടി ണ്ടി വാങ്ങിക്കുനതിന് മുൻപ് ഇപ്പം ആരെങ്കിലും അവിടെ അല്ലാതെ വേറെ ആരെങ്കിലും വണ്ടി തരുവമായിരുന്നോ
വണ്ടി കൊച്ചച്ചന്റെ വണ്ടി ഇവിടെ കൊണ്ട് വെക്കുമ്പം ഒരു പ്രാവശ്യം ഓട്ടിച്ചിട്ടുള്ളൂ പക്ഷെ അത് ആക്റ്റീവയാണ് അത് നല്ല വെയിറ്റുള്ള വണ്ടിയാ ഇപ്പൊ നമ്മള് എടുത്ത ഡി ഒ ആണ് ആഹ്
വണ്ടി
പിന്നെ പക്ഷേ ഞാൻ ആദ്യം പഠിച്ച ആ വണ്ടിയല്ലായിരുന്നു മറ്റല്ലാത്ത ഈ ഒ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കണ വണ്ടി ഉണ്ടല്ലോ
ആഹ് ആഹ് മനസ്സി
ആ വണ്ടിയാണ് ഞാൻ പഠിച്ചോണ്ടിരുന്നേ അപ്പഴ്ത്തേക്കും ഏ പിന്ന എനിക്കിപ്പ ആ ആക്ടീവയെന്ന് പറയണ വണ്ടി ഓട്ടിക്കാൻ ചെറിയ പേടിയുണ്ട്
പക്ഷെ ഞാൻ ഓട്ടിച്ച് പഠിച്ചത് ആക്ടീവേലാണ്
ആണോ അതെങ്ങനെയ ഓട്ടിക്കുമ്പം
ആ എനിക്ക് ഓട്ടിച്ച് ഓട്ടിച്ചായിരിക്കും എനിക്ക് ഇപ്പം ഇത് ഓട്ടിച്ച് എനിക്ക് ഇതല്ലേ കൂടുതൽ ഓടിക്കണെ അപ്പൊ ബാക്കിയുള്ള വണ്ടീര കാര്യം അധികം അത് വണ്ടി ഓട്ടിക്കാത്തൊണ്ട് അധികം അറിഞ്ഞൂട
ആഹ് ആഹ് ആഹ്
ഓട്ടിക്കുമ്പോ എനിക്കറിഞ്ഞൂട ഇതിന് മുമ്പ് ചെറുത് ഓട്ടിച്ചെങ്കിൽ എനിക്കറിയാം ഇത് ഭയങ്കര വെയിറ്റാണെന്ന്
ഓ
ഫസ്റ്റ് കിട്ടണ ഇതായോണ്ട് നമ്മള് ഇതാണ് നോർമൽ ഒരു വണ്ടി ഒരു വെയിറ്റ്ന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഓട്ടിച്ച് ആ കാരണം ഇത് അച്ഛന്റെ വണ്ടി ആയൊണ്ട് ആദ്യം കിട്ടിയിതാണ് അപ്പം ഇത് ഓട്ടിച്ച് പിന്നെ കോളേജിലൊക്കെ പോകുമ്പം ചെറിയൊരു ചെറിയ ഇതേ പോൽത്തെ ഡിയോ ഒക്കെ കിട്ടും ആ അല്ല പേടിയില്ല ഡിയോ കിട്ടും അപ്പം ലൈറ്റ് വെയിറ്റ് പോലാ
ആഹ് ആഹ് ഇവ്ടെ കുഞ്ഞ് കുഞ്ഞാടാ വണ്ടി ഇവെടെ കൊണ്ട് വെരാ അപ്പ ഈ ഡിയോയുടെ പഴെ മോഡലാണ് ആ വണ്ടി അപ്പഴ്ത്തേക്കും ആ വണ്ടിയായിര്ന്നെപ്പം ഏഹ് ഓട്ടിക്ക്മ്പം അത് പക്ഷേ പത്ത് പതിനഞ്ച് വർഷ ഷും പഴക്കുള്ള വണ്ടിയാണ് അപ്പഴ്ത്തേക്കും അത് ഓട്ടിക്ക് ക്കെ ആവുമ്പം ഒര്മാതിരി ഇന്ന് വെച്ചാ നമ്മെൾ ഈ പുതിയ വണ്ടി ഓട്ടിച്ചിട്ട് പഴെ വണ്ടി ഓട്ടിക്കുമ്പോ ഒര് ഇത് ഉണ്ടല്ലോ ആഹ് ആഹ് അത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊറത്തീന്നുള്ള ആരെ വണ്ടീം ഞാൻ ഓട്ടിക്കൂലാ പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഒര് കൂട്ട് ന്റെ വണ്ടി ഉണ്ട്. അപ്പഴ് അത് എന്റോർക്കാണ് അപ്പ ഞാ അത് ഭയങ്കര വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെ ഓട്ടിക്കാത്തെത് പക്ഷെ ഒര് ദിവ്സം നാ ആ വൺ ണ്ടി ഓട്ടിച്ച് നോക്കി പക്ഷെ അത് എനിക്ക് പറ്റ്ന്നുണ്ട് പക്ഷേ വേറൊര് വണ്ടിയും അങ്ങനെ പഴെ വണ്ടികളൊന്നും എന്നെ കൊണ്ട് പറ്റൂല ഓ
അത് സംഭവം ഇപ്പം ഒര് ഇപ്പം ഒര് വണ്ടി നമ്മളിപ്പം ഓട്ടി ശീലിക്കുമ്പം വേറൊന്ന് എട്ക്കുമ്പം നമ്മ് ക്ക് അതിന്റെ ഒര് അത് നേരെ ആവണെങ്കി കൊറ്ച്ചേരം എട്ക്കും ആഹ് എനിക്കും ഉണ്ട് അത് കാര്ണം ഞാൻ ഇത് വെരെ ബൈക്കിൽ ഓട്ടിച്ചിട്ട് ഒള്ളെത് സ്പ്ലെണ്ടെർ അങ്ങനത്തെ ആ വണ്ടിയും
ആഹ്
കൂട്ടീല് കൊഴപ്പില്ല. കാരണം സ്കൂട്ടി ആൾറെഡി നല്ല വെയിറ്റുള്ള സാധനല്ലെ നമ്മൾ ഓട് ട്ടിക്ക്ണെ അതോണ്ട് എങ്ങനെത്തെ ആയാലും വലിയ കൊഴപ്പം കാണ്ല. പക്ഷേ ഇപ്പൊസ്‌ ഇതിന്റെ ആണെങ്കി ഇങ്ങനെ നമുക്ക് വളയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പൊ നമ്മള അ ത്രയ്ക്ക് ബലം കൊടുത്ത് മറ്റേ അത്
വണ്ടി ആഹ് അതെ ഞാൻ ഒരു കാര്യം ചോയിക്കട്ടെ ആയ് നമ്മൾ ഈ സ്കൂട്ടി ഓട്ടിക്ക്നേണോ നല്ലത് ബൈക്ക് ഓട്ടിക്ക്നേണോ നല്ലത്? ന്നുവച്ചാ ഏതാ കൊള്ളാന്നൊള്ളേ?
ക്കിയ്പ്പം ബൈക്ക് ഓട്ടിച്ച് ശീലായോണ്ട് എനിക്ക് ബൈക്ക്
ഇപ്പൊ ട്രെൻഡിങ് ബൈക്കല്ലേ. ഇപ്പൊ നമ്മളിപ്പം ഏഹ് ബൈക്ക് ക്കിന്റെ ലൈസൻസ് എടുക്കാൻ പോയാലും ടൂ വീലർ ഓട്ടിക്കാൻ പറ്റും. മറ്റേ സ്കൂട്ടി. അപ്പൊ ഈ സ്കൂട്ടി ഓട്ടിക്കാമ്പോ നമുക്ക് ബൈക്ക് ഓട്ടിക്കാൻ പറ്റൂല ആ ലൈസൻസ് നമ്മൾ സെപ്പറേയ്റ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. ആഹ് അപ്പഴ്ത്തേക്ക് നമ്മള് ഗിയറൊള്ള വണ്ടി ഓട്ടിച്ചിട്ട് ലൈസൻസ് എടുക്കണേല്ലെ നല്ലത്? പക്ഷെ എനിക്കറിഞ്ഞൂടെര്ന്ന്. ഞാൻ ഫസ്റ്റ് പോയി ഈ സ്കൂട്ടിരന്ന അങ്ങ് കൊടുത്ത്. അപ്പഴ്ത്തേക്കും ഏഹ് ഈ ഞാൻ ഈ ലൈസൻസ് എച്ച് എടുക്കാൻ പോണെന്റെ ഈ എട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോണ ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ അവിടത്തെ വേറെ സ്കൂളില് അവര് ഒരു ബ്രാൻഡ് ആണ് നാൻ പഠിക്കാൻ പോയെടുത്തുള്ള അപ്പൊ അവിടുത്താ സാർ പറഞ്ഞേന്ന്‌ വെച്ചാ നമ്മളീ ബൈക്ക് ആ ഈ ഗിയർ എടുക്കണേരുന്നു നല്ലതെന്ന്
ആഹ് ആഹ് മനസ്സിലായി
ആഹ്
അത് ആ എനിക്കും അങ്ങനെ എന്നതോ ഉള്ളു കാരണം ഫസ്റ്റ് എല്ലാരും പറയായിരുന്നു എനിക്ക് ഓട്ടിച്ചു പഠിക്കാൻ പാടായി യിട്ടുണ്ടായിരുന്നത് ബൈക്കാണ് പക്ഷെ കുറച്ച് സ്റ്റെയിപ് ബൈക്കാണ്
ആഹ്
കാരണം അവര് നമ്മളെ കൈക്ക് നിക്ക് നിക്കൂല ആദ്യം പക്ഷെ ഇതൊന്ന് നാ മ്മളെടുത് മെരിങ്ങി വന്നു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാ ഈ ഗിയറും ഈ മറ്റേ സംഭവങ്ങളൊ കൊള്ളോണ്ട് ഇത് കുറച്ച് സേഫാണ് കാരണം ഈ സ്പീഡ് ഒരു നിശ്ചിത സംഭവത്തിനുള്ളിൽ പോവാൻ ഈ ഗിയർ മാറ്റണേനനുസരിച്ചേ നമുക്ക് സ്പീഡ് കൂടും താൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മറ്റതിപ്പോ നമ്മൾ ഒരിടത്ത് ഇപ്പം ഞാൻ കണ്ടി ട്ടുള്ളൊരു കാര്യാണ് ഒരിടത്തൊരു സ്കൂട്ടി ഇപ്പോ വിഴുന്നുകിടക്കണ് വിഴുന്നു കിട ക്കമ്പോ ആ ഇവരെന്ത് ചെയ്യും ഹാൻഡില് പിടിച്ച് എടുക്കുമ്പം ഈ ആക്സിലേറ്റർ കൂടി ഇതങ്ങ്
ആ ഇപ്പോഴത്തെ ഇപ്പോഴത്തേക്ക് ഏഴു ഈ മറ്റേ ആ നമ്മള ഈ വാ സ്കൂട്ടി ആയാലും ഈ മറ്റേ നമ്മളെ ഈ ഫ്രണ്ടിലെത്തെ ഇതുണ്ടല്ലോ ഈ ഇയോ അതിനെന്തൊന്നു പറയ്യാ നമ്മുടെ ഈ ഹെഡിന്റെ അവിടയായി ഈ മറ്റേ പെട്രോൾ ഒക്കെ കൊറയണ പോലെ കാണിക്കുവല്ലോ ആ സ്ക്രീന് ആ മോണിറ്റർ അതിപ്പം ഈ മറ്റേ ഇതല്ലേ എന്ന് വെച്ചാ എന്നുവെച്ചാൽ സ്റ്റാൻഡ് മാ റ്റിയാലേ വണ്ടി പോവും ആ അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഉള്ളോണ്ട്
ആ ഇപ്പോഴത്തെ വണ്ടികൾക്ക് കുഴപ്പമില്ല പക്ഷെ ഞാ പഴയ വണ്ടികൾക്കെന്ന്‌ പറഞ്ഞാ ഇവരിത് എടുക്കണോടനേ ഈ വണ്ടി തനിയെ അങ്ങ്
തനിയെ അങ്ങ് പോവയാ പക്ഷെ അവര് പക്ഷെ അവര് അങ്ങനെ ആക്കിയത് എദ്രേം നല്ലതന്നെ പറയാൻ പറ്റൂ കൊറേ അപകടം ഒഴിവാ
ഒഴിവാവും പക്ഷേ ഞാൻ കണ്ട ഞാൻ എത്ര ഒരാഴ്ചക്ക് മുമ്പ് കണ്ടതാണ് അത് പക്ഷെ ഒരു ബാറിന്റെ ഫ്രണ്ടിലാണ് അത് എങ്ങനെയെന് എനിക്കറിഞ്ഞുട
ആ
ഇയാൾ ഇതേ പോലെ വിഴുന്ന് കെട വണ്ടി നോയികൊണ്ടിരിക്കുന്നു എന്നിട്ട് ഇവര് ഇങ്ങേരുട ഹാൻഡിൽ പിടിച്ചെടുത്ത് ഒടനെ ഇത് ആക്സി
അച്ചലേറ്റർ കൂടിയാ അങ്ങനെയൊക്കെയാണ് കൊറെ അപകടം വരാ പിന്നെ ഇപ്പൊ ഈ റോട്ടിൽ ഇറങ്ങിയാലും ഈ സ്പീഡിൽ പോണ ആൾക്കാരുണ്ട് അവരിക്ക് ഈ ബാക്കി കൂടെ പോണം നമ്മളെ ഒന്നും നോക്കേണ്ട ആവശ്യ ഇടിച്ചങ് ഇട്ടിട്ട് പോവും
ആ പോവും അത് ഇപ്പം നാം നാ നമ്മളാലും അങ്ങനെന്നെ നമ്മളിപ്പോ വേഗിനൊരു വണ്ടി ഇല്ലന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന്
പക്ഷെ നമ്മള് പോണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് നോക്കി ബാക്ക് ഒന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മള് നമ്മള് പോണത് എന്നുച്ച് ആ പ പക്ഷെ ഇവരങ്ങനെയല്ല നമ്മളെയൊക്കെ കടത്തി വെട്ടാനുള്ളൊരു ഇതാണ് ഇപ്പൊ ബെസ്സായാലും അങ്ങനെന്നെ ഇപ്പൊ നമ്മള് ഇ ഇപ്പർത്തൂടെ ഓപ്പോസിറ്റ് ലോറി വരാണെങ്കിലും ഇപ്പർത്തൂടെ നിസ്കൂട്ടി പോണെങ്കിൽ അയിന്റെ എടെ എ കൂടെ ഈ ബസ് കേറി പോവും അപ്പഴത്തേക്ക് ആ
ആ പറ്ഞ്ഞോ ഏഹ് പറ്ഞ്ഞോ ആഹ് പറയാം അപ്പം ഞാൻ അ ട്ടാരെ പറ്ഞ്ഞാ മ് നമ്മള് ഈ സ്കൂട്ടി ഓടിക്കുന്നവരും ബൈക്ക് ഓടിക്കുന്നവരും ഒരു ചെറിയ ബൈക്കൊ പോവാനുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കില് ഒരു കാർ പോവാള്ളെ ര് ഗ്യാപ്പ് വാണം എന്നാല് ഇവര് ചെലപ്പോ എടുത്തോണ്ട് പോവൂല പോല് പക്ഷെ ബസ് അങ്ങനെയല്ല ഒരു ബൈക്കിന്റെ സ്ഥലം ഒണ്ടെങ്കില് ഇവര് കൊണ്ട് കേറ്റും കാറണം ഇവര് വരുമ്പം ബാ റ്റുള്ളോര് മാറികൊടുക്കണം
അങ്ങനാ ഞാൻ ചേച്ചി കൂടെ ആഹ് ഞാന് ചേച്ചിം കൂടെ രണ്ടു മാസ ക്ക് മുന്നേ ആ ഒരു സ്ഥല ക്ക്. പോവാൻ വേണ്ടി ഞാന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി നിന്നപ്പം രണ്ട് ലോറി അ അപ്പുറത്തീന്ന് വരേണ് അപ്പൊ ബേക്കില് ബേക്കിന്ന് എന്റെ ബേക്കിന്ന് ബസ്സ് വരേരുന്ന് അപ്പഴത്തേക്കും ഈ അപ്പുറത്തൂടെ വറ്ണ ഓപ്പോസിറ്റീന്ന് വറ് ണ ഒരു വണ്ടി ഈ രണ്ട് ലോറി ലോറിയുടെ എടെ കൂടെ ഇടിച്ചു കയറ്റാൻ വേണ്ടി വന്ന് നമ്മള് സൈഡ് ഒതുങ്ങി ഒരിടത്ത് വണ്ടി നിർത്തിയോണ്ട് ജീ ക്ഷപ്പെട്ട് ഇവരിക്ക് ഫ്രണ്ടീന്ന് വണ്ടി വരണൊന്നുന്നും നോക്കേണ്ട ആവശ്യല്ല ഓവറ് ടേക്ക് ചെയ്ത് പോവാനാണ്
അവർക്ക ആ സത്യം എന്ന് പറഞ്ഞ് ന മ്മള് ഇപ്പൊ എത്ര സേഫായിട്ടൊരു ഇപ്പ ഒര് എല്ലാ ദിവസവും വണ്ടി എടുക്കത്തോണ്ട് പോണ ഒരാളെ കാര്യം നോക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇത് വരും എങ്ങനെയൊക്കെയാണ് അതിന് രക്ഷപ്പെട്ണെ എല്ലാ ദിവസവും എന്ത് എവിടെന്നങ്കിലും ഒക്കെ പണി വരും ഇപ്പൊ കാൽനടയായിട്ട് പോണവന് ട്ടയാലും ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് വണ്ടി ഓടിക്ക്ന്ന് നമ്മളെ വണ്ടി ഓടിക്കുന്നവരെ കുറ്റം പറയു ഒരാളെ വണ്ടി ഇടി വ്യവസ്ഥ നോക്കുമ്പോ ഇവര് ഈ റോഡ് ക്രോസ് ചെയ്യ്ണത് ഒരിടത്ത് നോക്കാതെ അങ്ങ്‌ ഇവരാഎന്തൊ സ്വത്തു പോലെ ഇവര്ങ് റോഡ് ക്രോസ് ചെയ്തിട്ട് കയ്യും കാണിച്ച് ഇങ്ങനെ അങ്ങ് പോവും നമ്മള വണ്ടി നിർത്തേണ്ട ഒരു എന്ന് പറഞ്ഞാ ഇതില്ലേ ഒരു ലിമിറ്റ്
ആഹ്
ഇതിപ്പം ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇവരെ നെഞ്ചത്ത് കേറിയ ഇവര് നമ്മളെ തലയ്ക്ക് എന്ന് പറഞ്ഞ ആ ക ണ്ടി ഓടിക്കുന്ന ആൾക്കാര് വരൂ നടന്നു പോയവർ
അതെ അതെ അതെ അതെ ആഹ് അങ്ങനെ എന്റെ റിലേറ്റീവ്സിനും കുഞ്ഞമാർക്കും തന്നെ എന്നെ നിർത്തിയിട്ടിരിക്കുമ്പോ ഈ ചെല ആ ആ കൊച്ചി പിള്ളേരുണ്ട് ഈ വണ്ടി നമ്മള് എത്ര സ്ലോയില് പോയാലും അവര് പോവൂല്ല നമ്മള് വണ്ടി സ്പീഡില് പോവമ്പോ ഇനിക്കാ അവിരെട അടുത്ത് ചാടണം അപ്പൊ എനിക്ക് അവിടെ ഒരു അപകടം വരുമ്പോ ഓട്ടി ച്ച് നമ്മക്കെ അവിടെ കുറ്റം വരൂ ആ അങ്ങനെ അങ്ങനെയോ അങ്ങനെ ഞാന് കൊറേക്കെ കണ്ടിട്ടുണ്ട് ആ ഇവിടെയും കഴിഞ്ഞ ആഴ്ച്ച ഒരു ആക്സിഡന്റ് ആയന്ന് അമ്മ ജോലിക്ക് പോയിട്ട് വന്നപ്പോ പറഞ്ഞ് പിന്നെ ഞാൻ കഴിഞ്ഞാഴ്ച്ച ഹോസ്പിറ്റലി പോയപ്പോ അവിടെയും ജംഗ്ഷനില് വെ ച്ച് ഒരു ബസ്സും ഒരു ബൈക്കും കൂടെ ഇടിച്ച്
ഓ ആയി ആ ശരി ശരി
പി വെക്കല പ്ര